ഹലോ ആഹ് അല്ല ഇതുവരെ സംസാരി ചീനാ ആളെന്നെല്ലെ? ആഹ് ആഹ് അല്ല ഞാൻ നമ്മക്ക് ഇത് സേവാ വാക്കുലല്ലോ കാരണം നമുക്ക് പെട്ടന്ന്ട്ട് മനസ്സിലാവണില്ലേ ഏഹ് കിച്ചണിലാണോ?
ആഹ് ഞാൻ ഇവിടെ ഓരോന്ന് ഫ്രിഡ്ജിക്ക് ഇട്ത്തെക്കട്ടെ വിചാർച്ച്.
ആഹ് അതാ അതിങ്ങനെ സൗണ്ട് കേക്കണ്ട് അതാ ചോയിച്ചെ. ഏഹ് എങ്ങന്താ പാത്രത്തിന്റെക്കെ തട്ടലും മുട്ടലും ചെറുതായിട്ട് കേക്ക
ആഹ് ആഹ് ആഹ് ഞാൻ പോന്ന്ണ് ഞാന് അടുക്കളെന്ന് പോന്ന്ണ്.
ആഹ് ഞാനിപ്പോ വന്നിട്ടുള്ളു അടുക്കളേന്ന് ഞാനിന്ന് ബീഫിന്റെ ബോട്ടി ഉണ്ടാവൂലെ ബോട്ടി ഇങ്ങൊക്ക് അറിയല് ആ അപ്പൊ അതൊന്ന് റോസ്റ്റ് ആക്കാണ്ടായിരുന്നു അപ്പൊ അത് റോസ്റ്റാക്കിട്ട് അവിടെ വെച്ചിട്ട്. പിന്നെ ഇഞ്ഞ് നാളെ രാവിലെക്കാക്ക് എടു കൊള്ളു അപ്പൊ ഏ എന്താണ് രാവിലെ വർക്കിന് പോണെ കാരണേ. അപ്പ പിന്നെ എല്ലതും കൂടെ ചെയ്യ ചെയ്യാൻ പറ്റൂല ആ ഞാൻ ട്രാവൽസില് വർക്ക് ചെയ്യ്ണ്ട് ആ.
ഏഹ് ശരി ഏതാണ്
ട്രാവൽസ്സില്. ഞമ്മളേ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആഹ് ആഹ് ആഹ് ആഹ് നാസോത്ത് ഹോളിഡേയ്സ്ന്ന് പറയും. ഇവടെ ഏഹ് മലപ്പൊറ ത്താണ്
ആഹ് അയ്ശരി
പിന്നാ പ്പയില് അയില് വർക്കെയ്യ്ണ്ണ്ട് പിന്നെ അതിന്റെ പൊറമെ ഞാന് നെറ്റ് വർക്ക് മാർക്കറ്റിങ്ങിന്റെ ഞമ്മളെ വീ ട്ടിലിര്ന്ന്ട്ട് ചെയ്യാൻ പറ്റ്ണെ അത് വേറെ ചെയ്യ്ണ്ട് ഒരു ഉം ഗ്ലോബലായിറ്റ് അങ്ങനെ അതും ചെയ്യ്ണ്ട് അതും സൂപ്പറാട്ട ഇത് ന്നറഞ്ഞാല് നമ്മള് അവടെ പോയി ചെയ്യണം ഇത് ന്നറഞ്ഞാല് ഇവടെ ഇരുന്ന് ചെയ്താ മതി ആഹ് ആഹ് രണ്ടും നടക്കും അപ്പൊ സംഭവം അടിപൊളിയാണ് ഇഷ്ടം പോലെ ആൾക്കാര്ണ്ട്
ആഹ് ആഹ് ഇങ്ങള് ട്രാവൽസ് ലെങ്ങനെ വർക്കിയ്യല്ത് അത് പഠിച്ചാണ്ട് കേറിയതാ
ഇല്ല ഞാ പഠിച്ചിട്ടൊന്നുല്ല ഞാൻ ജസ്റ്റ് ഒര് ഞാൻ ട്രാവൽസ് ആൻഡ് ടൂറിസല്ലെ അതില് വർക്കെയ്തിട്ട്ണ്ടായിര്ന്നു കൊർ ച്ച് അപ്പൊ ആഹ് ഒര് എക്സ്പിരിയൻസില് ജസ്റ്റൊന്ന് ഞാൻ അപ്ലൈ ചെയ്തെ തേര്ന്നു അപ്പൊം അങ്ങനെ കിട്ടി ഇപ്പൊ ഇൻഷാ അള്ളകൊപ്പൊ എല്ലതും പഠിച്ച് ആഹ് ഇപ്പൊക്കെ ഓക്കായി
ഏഹ് ശരി എത്ര എത്ര ആളാ ഇങ്ങക്ക്
ഇക്ക് എന്ത മക്കളോ
ആഹ്
മൂന്ന് പേര്
ആഹ് മൂന്ന് പേര്ണ്ടോ അപ്പൊഞ് ഒഴിവ്ള്ള ദിവസൊക്കെ എന്തായ്യാ കുട്ട്യളെ അവടെ ഒറ്റക്ക് നിക്കൊ
ഏഹ് മക്കള് വല്യ മക്കളായത
ഏഹ് ശ
മക്കള്പ്പൊ ഇതൊരാള് ഈ വർഷം ഡിഗ്രിക്ക് ഒരാള് ഒമ്പതില് ഒരാള് അഞ്ചില്
ഇല്ലല്ലൊ
ആഹ് ഞാന് ഏകദേശം ഒന്നൊന്നര രണ്ട് വർഷ ൻ്റ അടുക്കായി ഞാൻ പോക്കൊടങ്ങീട്ട്ക്കടപപ്പട്ടതതൈഐ
ഏഹ് ആഹ്
ആഹ് അപ്പൊ പിന്നെ മക്കളെ ഇതൊക്കെ കണ്ട് ശീ
ശീലിച് ആഹ് അതെന്നെ
ആഹ് പിന്നെവടെ അട്ത്ത്. ആഹ് പിന്നെ ഇവടെ അപ്പർത്തു ഇപ്പർത്തൊക്കെ അയ ഏട്ടന്റെ അനിയന്റെ വീടൊക്കെണ്ട് അപ്പൊ പിന്നെ ആഹ് അതൊന്നും പ്രശ് ല്ലെ പിന്നെ ഓല് പൊറത്ത്ക്കങ്ങനട് പോവൂല ഇവടെ ഉള്ളിലവടെ കുത്തിരുന്നോളും ഇപ്പ മഴയാതോണ്ട് നല്ല വെള്ളൊക്കെ ഇണ്ട് ഇവടേ. ആഹ് വെള്ളായതോണ്ടെ നമ്കൊക്കെ കളിക്കാനൊന്നും പോവാനെ പറ്റ്ണില്ലലൊ ഇക്ക് എല്ലോട്ത്തും വെള്ളം നിക്കല്ലെ
ആഹ് ആതെന്നെ. ഒക്കാതിലിങ്ങനെ ആർക്കൊ പ്പെല്ലോട് അ ങ്ങനെന്നെ വള്ളും തു ആയിട്ട് അവിടെ
ഉം പഷെ പേട്യാണ്. വെള്ളത്തെ വെള്ളക്കെട്ടിന്റക്കവടെ മക്കളെ പറഞ്ഞയക്കാ പേട്യാണെ ഏഹ്
ശരി വെള്ള കെട്ട് ഒക്കെ ഇണ്ടൊ ഔടെ
ആഹ് ഇവടെ പാടത്തൊക്കെ വെള്ളം നിക്കൊല്ലോ അപ്പൊ ഇതാണ് അവി ടൊക്കെ പോയിട്ട് മക്കള് കളിച്ചിണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവും പക്ഷെ ഇന്റെ വീട് പുഴേടെ വക്കത്താ
എഹ് ആഹ് അപ്പ അവിടിം പോവാൻ പറ്റൂല
ആഹ് അവിട്ക്കും അവിടെ പൊഴടെ വക്കത്തെക്കെ തന്നെ എണ്ട് പറഞ്ഞക്കല് അവ്ടെ ആരും പോഴിയേക് പോവൂല അങ്ങനെ. അപ്പ നല്ല വെളള്വയ്ക്കാരം പൊഴേ
ആഹ് ആഹ് ശെരി
അതെതേ ഞാന് ഒടുക്കും പറഞ്ഞ യക്കലൂല ഇങ്ങനെ എന്താണ് ഞാൻ ഇല്ലാതെ ക്കും പറ്ഞ്ഞയക്കൽല്യ ഇബ്ടെ ഇബടെ വേനൽക്കാലത്തൊക്കെ ഇ ബെടെ കളിക്കൂ ഇബെടെ പാടത്തൊക്കെ പോയിട്ട് കളിക്കും. മക്കളെ കൂടെ പോയിട്ട് ഫുട്ബോളൊക്കെ കളിക്കും അതൊന്നും പ്രശ ഇബ്ടെ വർഷക്കാലാവുമ്പോ പേട്യാണ്
ആഹ് അതെന്നെ. നല്ല മഴ ന്റെ ഉം ഉം അപ്പയ്ന് ഇ രണ്ടും മൂന്നീസായിട്ട് നല്ല മഴേണല്ലോ. ഉം നല്ല മഴേണ്
ക്കെറങ്ങാനും പറ്റ്ണില്ല
ആഹ് അതന്നെ ഒന്നൊന്ന് എന്തെങ്കിലും ഒര് ത് കണ്ടാല് നമ്മള് പൊറത്ത്ക്കറ്ങ്ങ്യ അപ്പം. കാണ ഒരു മയന്റെ ഇത് ഇങ്ങട്ട് വെര്ന്
ആന്നെയ്
ഉം നല്ല മഴെ
ഉം ഇതിലൊന്നും ഒണക്കാനും ഇതാക്കാനും പറ്റൂല
അതെല്ലാട്ത്തും ഉണ്ട്
ആഹ് ഞാന് ഇന്നട്ട്. എന്താ ചെയ്യല് ചിക്ക
ഏഹ് അഹ്‌ത്ത്ടലാ
ആഹ് ഞാന് അകത്ത് ഇട മിഷിലിട്ട് ട്ട് ഒണക്കും
ആഹ്
മിഷീൻലിട്ട് ഒണക്കിട്ട് എന്താണ് ഹോളില് ഇന്താണ് ആണ്ട് പരത്തി ആണ്ട് ഇടും
ആഹ് ആഹ് ആഹ്
ഇന്നട്ട് ഫാൻ ആണ്ട് ഇടും.
ഏഹ് ശെരി ഇന്നാലും ഇണ്ടാവും ഒരു പൂലൊക്കെ അല്ലേ
ഇല്ല പിന്നെ നേരം വെളുക്കുമ്പോത്തിന്ന് ഫുള്ള് ഒണങ്ങിയതായി് ഇണ്ടാവും. ഫുള്ള് ഫാനണ്ട് ഇടും ആഹ് മിഷീനിൽ ഇട്ട് ഒണക് ക്ക്ണ്ടല്ലോ. ഒണക്കി കഴിഞ്ഞാ ചെറീയൊരു നനവെല്ല ഇണ്ടാവൊള്ളൂ അത് ഹാളില് മൊ മൊത്തത്തിലാണ്ട് പരത്തി ആണ്ട് ഇടും. സോഫ മെലും അവിടി ഇവടിം ഒക്കെ ആണ്ട് ഇടും ഹാളില് പര്ത്തി ആണ്ട് ഇട്ട് കഴിഞ്ഞാല് നേരം വെളുക്കുമ്പോഴത്തന് നല്ലോണ അഹ് ഒണങ്ങിട്ട്ണ്ടാവും. പിന്നെ കട്ടി ഇള്ള ജീൻസ് പാന്റ് ഇല്ലേ
ആഹ് അത് ഒണങ്ങാൻ പരം തന്നേണ്.
ചികിന്റെ ആ ഭാഗം ഒണങ്ങീട്ട്ണ്ടാവൂല. ഞാന് ഇവടെ നമ്മള റൂമില് ഏങ്ക്രമ്മെ കൊള്ത്തിടും. അത് പിന്നെ അവിടെ അങ്ങനെ ഇരുന്ന്ട്ട് അങ്ങനെ ആണ്ടോണങ്ങും. ഒഹ് അല്ലാതെ ഇത് ഇങ്ങനെ അട്ടിക്കട്ടിക്കിട്ടിട്ട് എന്ത് ആട്ടാനാണ്
ആഹാ അത തന്നെ
് ഇതിലക്കും തോണ ഉണ്ടാവും എന്റെ മറ്റേ മോൾ- ഇവിടെണ്ടന്നുണ്ടെങ്കിൽ ഓള് പിന്നെ ഹോസ്റ്റലില. അപ്പോ പിന്നെ ഓളതില്ല, ഞങ്ങൾ നാലാൾ ടെ ഉണ്ടാവും.
ആഹ ശരി രണ്ടാള്-
ഒരാള് പുറത്ത മോള്ഇപ്പൊ ഒമ്പതാം- ക്ലാസിലാ അവള്. എന്താണ് ആറാം ക്ലാസ് മുതൽ- ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക.
ഏ ശരി എന്താ മറ്റേ ഇതിന്റെ, വാഫിയേന്റെത അതതാണ്.
അല്ല ഈ ഇതിന്റെ തന്നെയ കേന്ദ്ര ഗവൺമെന്റ് തന്നെ. ന്റെ ഈ ജവഹർ നവോദയ വിദ്യാലയ പറ ഞ്ഞിട്ട് ആഹാ അതില് അങ്ങനെ എക്സാം എഴുതിട്ട് കിട്ടിട്ട്, അങ്ങനെ- അവിടെയാണ്.
ഏ അയ്ശരി.
പോയി മൂന്ന് വർഷം കഴിഞ്ഞ്- നാലാമത്തെ വർഷാണത്.
മ് അങ്ങനെ-
ചൊമ-
ആഹാ മക്കളൊക്കെ ഒറങ്ങിയോ?
ആ മക്കളൊറങ്ങി.
ആഹാ മക്കള് നേരത്തെ കെടക്കു തോന്നുണ്ട്ല്ലേ?
ഇല്ല ഓള് രണ്ടാമത്തോള്, നടുവത്തോളങ്ങനെ മദ്രസ രാ- ത്രയാണ് അത് കഴിഞ്ഞ് വന്നാരെ.
അയ് ശരി ഇപ്പളുണ്ടോ രാത്രി -
ആ രാത്രി മദ്രസാ- നമ്മക്കിവിടെയൊക്കെ-
അയ്ശരി ഞങ്ങള ഇവിടെള്ളൊക്കെ ആഹാ ഞങ്ങള ഇവിടെക്കെ, പണ്ടൊക്കെണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങളിതേപോലെ രണ്ടിലും മൂന്നിലും ഒക്കെ പഠിക്കുമ്പോ ഞങ്ങളിങ്ങനെ വിചാരി- ക്ക്ന്നാവു വേഗം ഇങ്ങട്ട് അഞ്ചാം ക്ലാസ്സാ യെങ്കി രാത്രി മദ്രസ്ക്ക് പോവായിരു- ആഹാ പെർക്കി ഞാ- ഞങ്ങളഞ്ചാം ക്ലാസ്സായപ്പോത്തേൻ- രാത്രി മദ്രസ എടുത്തൊഴിവാക്കി. പിന്നെ ഒ- ക്കെ പകലായിപ്പോ പിന്നെ അത്- നിർത്തി. ജി അപ്പ ഞങ്ങക്കത്. പോവാൻ പറ്റില്ല എയ്ക്ക് നല്ല- ഇഷ്ടാരുന്നു അങ്ങനെ. ഞാ വിചാരിച്ചതേനു നടന്നില്ല. അങ്ങനെ മ്.
അഞ്ചു, ആറും, ഏഴും.
അപ്പോ എത്രണിക്കാ വര്വാ മക്കള്?
മക്കളോമ്പരെക്കാവും എത്തണെങ്കി, അവിടന്ന് കൊറെ ദൂരണ്ട് ഇങ്ങട്ട് പോരണെങ്കില്, ഉം..
അപ്പൊ പിന്നെ എങ്ങനെ വേരും മക്കളൊക്കെ?
അത് ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെണ്ട്. ആ എല്ലാരും കൂടെ പോരും ആഹാ എല്ലാരും കൂടി അങ്ങനെണ്ട്, എനക്ക് ആദ്യോക്കെ പേടിയാരുന്നു. എന്താ ചെയ്യ നമ്മള്- തറവാട്ടിലാരുന്നേ അത്രക്ക് പ്രശ്നം ഇല്ലേ ന്യു ട്ടോ. പിന്നെ അവള്. വിടുന്ന് ആ കൊറച്ചോള്ളേ ന്യു, അവിടുന്ന് മദ്രസ്സത്ത്ന്ന് ങ്ങട്ടേത്താന്.
ആഹാ ആഹാ ആഹാ..
ഇന്നും ഞങ്ങള് കൊറേങ്ങട്ട് ദൂരെ പോന്നീണ്.
ങ്ങള് വേറെ വീട് വെച്ച്- മാറിയതാണോ? ആഹാ...
അത് കൊറെ ങ്ങട്ട് പോന്നീണ്, ഞങ്ങള് ആഹാ ലോങ്ങോണ്ട് നല്ല- ലോങ്ങോണ്ട്. അപ്പോ ഒമ്പതേ ഒമ്പ ദേ വ് അഞ്ചിനൊക്കെ മദ്രസ് വിട്ടാല് ഒമ്പതരാവും ഇങ്ങട്ട് എത്തണെങ്കില്.
ആഹാ... ആഹാ ശരിയാണ്. പിന്നെ മക്കള് രാത്രിയല്ലേ വെയിലൊന്നും കൊള്ളണ്ടല്ലോ, സാവധാ-
ഇങ്ങനെ പോരും മ് മ് പിന്നെ പിന്നെ നമ്മളെട് ത്ത് ഭാഗത്ത് നമ്മള് കൊറച്ച് സെന്റില് നാല് പേരായി ട്ടഅങ്ങനെയ ഞങ്ങള് താമസിക്കണേ അപ്പം അടു ത്തുള്ള കുട്ടിയുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാരും കൂടി അങ്ങനെ വരും അവിട്ത്തെ മ് അങ്ങനെ കുട്ടികളൊക്കെ എല്ലാരും കൂടിയൊക്കെ എടുത്തുള്ളോലും കൂടി ണ്ടാവുമ്പോ നമുക്ക് അധികം ഒരു സമാധാനാണല്ലോ
ആഹ് അതന്നെ അത
അങ്ങനെ എല്ലൊക്കെ ആയിട്ട് അങ്ങനെ പോരും അങ്ങനെക്കങ്ങനെ, കയ്യ്ണ്ടങ്ങനെ, ഓരോ കൊല്ലങ്ങനെ. പോയ് ആരാ. തങ്ങനെ പഠിച്ച് കുട്ടൃളങ്ങനെ പോവ്ണ്ട്. വലൃയോള് പിന്നെ കൊർച്ചെണ്ടായെന്റെഷെ ങ്ങട്ട്പേന്നത് അതേണ്ട് പിന്നെ ആ കാര്യത്തീ പേടില്ലെ.
ആഹ് ആഹ്
വല്യോൾത്
ചെറിയാൾല് എത്രളാന്നർറഞ്ഞ്.
ചെർത് യു. കെ. ജിലാ
അവ് വർത്താനം ചെറിയെ കുട്ടിയാണില്ലേ അയ്ശെരി
മറ്റേ വല്യതാണ് ഫസ്റ്റുള്ളെ. ൻ്റെടെല് ഒക്കെ അഞ്ചും, ആറും, വയസിനുള്ള വ്യത്യാസം.
വെറ്റൃസണ്ട്ലെ ആ ൻ്റെത് രൺ ന്നാദ്യത്തെ രണ്ടാൾക്കാരും മൂന്ന് വയസിന്റെ വെത്യാസം കറക്റ്റ് മൂന്ന് വയസിൻ്റെ ഒരാള് ജൂണില് പിറ്റത്തെ മൂന്ന് വയസ്സാവ്ണ ജൂണില് മറ്റാളും. പിന്നെ മോന് ഒരെകദേശം നാലര വയസ്സ്. വെത്യാസത്തില് നാലരവയസ്സിന് കൂടുതലുണ്ടാവും.
ആഹ് ശെരി.
ഏതായാലും ഉം നിങ്ങള് എന്ന് വൈകീട്ട് ഫുഡ്ണ്ടാക്കേ.
ഇല്ല ചായക്കോ?
എല്ലാ മ്മള് ഭക്ഷണണ്ടാക്കോ വേറെ എക്സ്ട്രാ..
ല് ആ അത് നമ്മള് ചോറില്ലാത്ത ന്നൊക്കെ ചപ്പാത്തിയോ അങ്ങനെ ന്തെങ്കിലെക്കെ.
ആഹ് ആഹ്
അങ്ങന നിർബന്ധായിട്ടൊന്നുണ്ടാക്കൂല
ആഹ്
തോന്നാണെങ്കില്ണ്ടാകും
ആഹ് ത് വെകങ്ങട്ട് രാത്രി പണിയെടുക്കാന് മടിയാണ്.
ആഹ് മടിയാണ് ഹ് ഹ്
ക്ക് കേറാനെ ഹ് ഒരു മടിയാണ്.
ഒന്നാമത് ഈ വൈകുന്നേരയാല് നമുക്കേരോ സോലായിലെ. നമ്മൾത് കഴിയുമ്പോത്തിന് കുട്ടൃളൊന്ന് ഒർങ്ങുമ്പോത്തിന് അറ്റങ്ങളൊന്ന് പഠിപ്പിക്കണം അങ്ങനെ പിന്നെപ്പൊരോ സോലായല്ലോ മ്മക്ക് പിന്നത് കഴിഞ്ഞാവുമ്പോത്തിന് പിന്നെ ഭക്ഷണം കഴിച്ച് കെടക്കാനാവും
ആഹ്
അഹ് ടയ്മില്ലല്ലോ ണ്ടാക്കാള്ളൊരുത് കിട്ടൂലപ്പൊ.
ആഹ് തെന്നെ തെന്നെ ആ പത്ത് മണിയായി പത്ത് മിൻറ്റായി. നമ്മക്ക് പിന്നെ സംസാരിക്കാ പിന്നെരുതാ അട്ത്ത ടാസ്കില്. ആഹ് അയ്ക്കേട്ടെ അയ്ക്കേട്ടെ ആ അയക്കേട്ടെ ആഹ് ശെരി ന്നാൽ.